ഹലോ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം നല്ല വർത്താനം സുഖല്ലേ പിന്നെ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ച് ഇവ്ടെ പൊഴമീന
പിന്നെ ഉപ്പേരി അങ്ങനൊക്കെല്ല്യെ
ആഹ്
മഴ ഇണ്ടോ മഴണ്ടോ
ഇല്ല്യ ഇല്ല മഴ ഇല്ല ഇപ്പ വെയിലാണ് അവ്ടെ മഴേക്കാരല്ലേ
ഇബടെ ആ ഇവടെ മഴണ്ട് ചെറ്തായിറ്റ്
ഇല്ല ഇപ്പൊ ഒന്ന് വെയ്ല് ധറിക്ക്ണ്ട്
ആഹ്
ഫുഡൊക്കെ കഴിച്ചോ
ഉം ഫുഡൊക്കെയിച്ചു ഉച്ചമായക്കത്ത്ക്ക് കെടക്ക ഇങ്ങനെ ഉം ഇന്ന് മീങ്കറി ആ
ഏ വേറെന്താ
വേറെന്താ അങ്ങനെ പോണു പിന്നെ കുട്ടികളൊക്കെ പോയോ
ആഹ് കുട്ടികളൊക്കേ പോയി
ഉം ഇന്നലെ മഴ ഉണ്ടായിനീല്ലേ ഇന്നലെ നല്ല മഴായിരുന്നുല്ലേ നല്ല മഴയല്ലെ ഇന്നലെ ഉണ്ടായിന്ന് ഇന്നിപ്പോ മഴ കുറവാ ഇവിടെ ഹലോ ഹലോ ഉം ഹലോ ആഹ് ഇന്നലെ നല്ല മഴ ആയിരുന്നില്ലേ?
ആഹ്
ഉം ഇന്ന് ഇപ്പൊ മഴ കൊറവുണ്ടല്ലേ വെയില് ഇങ്ങനെ തെരിക്ക്ണ്ട് കോറേ ഒണ ക്കാനോക്കെണ്ട്
ആഹ് ഞങ്ങള് കൊർച്ചൊക്കെ ഒണക്കി ഇഞ്ഞും ഇണ്ട് ഒണക്കാനൊക്കെ
ആഹ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ആഹ് വെയില് തെരിക്ക്ണ്ട് ഭഷ്ണം കഴിച്ചിട്ട് മയങ്ങൂലേ ഇന്ന് ഇന്ന് മീൻകറിയാ വെച്ച
ആഹ് എന്താ വേറെ എന്തോക്കെ?
വേറെന്ത ഉപ്പേരി ഇണ്ട്, മീൻ വർത്തത് ഇണ്ട്, അച്ചാറുണ്ട് അങ്ങനെക്കെ
എന്താ ഉപ്പേരി?
ഉപ്പേരി ഇന്ന് പയറ് ബീൻസ് ബീൻസ് ഉപ്പേരി വെച്ച് നാർതാവോ ചോറും കറിയൊക്കെ?
ആഹ്
ഉം
ബീൻസ് ഇങ്ങള് എങ്ങനെ വെക്കല് വേവിച്ചിട്ട് തൂമിക്കല്ലേ എങ്ങനെണ്? ചെലോര് പലെ മോഡലു ആണല്ലോ വെ
ആഹ് പലെ മോഡല ഞാന് എന്തയ്യും കടക് ഇട്ടിട്ട് എണ്ണയിൽ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് അയ്ക്കിട ചെയ്യ
ആഹ് ഇവടെ അങ്ങൻ തന്നെ ചെയ്യാ ഞങ്ങള് കടുക് ഇട്ടിട്ട് ആഹ് അങ്ങനെ ആവിക്കൂ പോ ചെലോരൊക്കെ വയസ്സായോരൊക്കെ ആണ് അങ്ങനെ ചെയ്യ വേവിക്കും അത് വേവിച്ച് പിന്നെ കടുക് പൊട്ടിക്ക്ണ കാണാ ത് അങ്ങനെ പയറാണെങ്കിലും അങ്ങനെക്കെ
ആഹ് അങ്ങൻത്തന്നെ ചെയ്യല് ഓലക്കെ ഇങ്ങനെ ആക്കിയാലും വേവ്ണൊക്കെ ഇണ്ട് അമ്മ ഞാങ്ങനെ
ചെലോല് ഈ നാടൻ പയറൊക്കെ ഇങ്ങനെല്ലേ ആഹ് ഇത് കടേന്ന് മേടിച്ച അച്ചാറാണ് നാടൻ പയറോക്കെ അങ്ങനെ വെക്കൂല്ലൊ നോക്ക
ആഹ് ആഹ് അതെ അതെ നാടൻ പയറ്
ആഹ് കുക്കർല് ഇട്ടിട്ട്ണ്ടങ്കി ഏത് പയറും ആൾക്കാര് ഇത്ത ചെയ്യും ചെലോരൊക്കെ ചെലോര് ഇങ്ങനെക്കും
പണ്ടൊക്കെ അങ്ങനെക്കെ തന്നെ വെച്ചിരുന്നത് ഇപ്പൊ പിന്നെ എല്ലാരും എളുപ്പ പണി എല്ലാതും സൗകര്യങ്ങള് കൂടുമ്പോ ഒക്കെ
ഉം അങ്ങനെ ചെയ്യ്ണതാണ്
അതെ അതെ അത് കാരണം തന്നെ ആൾക്കാർക്ക് ദണ്ണം ഓ
ഇപ്പൊഎല്ലാ സൗകര്യം ഉണ്ടല്ലോ അപ്പ എല്ലാതും ചെയ്യാൻ
ഉം എന്താ മീന് പുഴെ അടുത്ത് പുഴൊക്കെ ഇണ്ടോ
ആ പുഴക്കുണ്ട് ഇവിടെ എര്ത്ത് പുഴേന്ന്മീൻഇണ്ടാഴിന്നു ഇന്നലെ ഒക്കെ
ആഹ്
ഉം
ഞങ്ങളെ അട്ത്തും പൊഴണ്ടയ്
ഇങ്ങളെ എട്ത്ത് പൊഴണ്ടോ
ഉം
ഉംഅവടെന്ന് പിടിച്ചടന്ന് കൊണ്ടരാവുല്ലേ എന്നിട്ട് കാറിഴ വെക്ക് ണണ്ടാവും ഉം ഞങ്ങളും അങ്ങനെത്തന്നെ കാട്ടല് ഇന്നും പണീലല്ല
ഉം
അങ്ങനെക്കെ ചീയ്യും പച്ചക്കറി ഒക്കെ ഉണ്ടാക്കീല്ലേ ഇഞ്ഞിപ്പൊ മഴ ഒക്കെ ആയ പച്ചക്കറി കിട്ടാനൊക്കെ പണി ആവുംല്ലെ
പണിയാണ് അതെ അതെ
ഉം ഉം
പച്ചക്കറിയൊക്കെ ഞമ്മളീ ഇണ്ടാക്കിയന്റെ വേസ്റ്റോക്കെ കൊണ്ടുപോയി ട്ടിട്ട് അങ്ങനെ പടുമുളച്ചിട്ടങ്ങനെ ആ ഇണ്ടാവണതാ
ഇണ്ടാവണത് ആഹ് ഉം അല്ലാതെ ഇപ്പൊ ഇണ്ടാക്കോ ഈ മഴ ആയ അവിടൊക്കെ വെള്ളം നിക്കും അത് കാരണം ഞങ്ങൾ ഇണ്ടാക്കൂല ആദ്യൊക്കെ ഇങ്ങനെ ഇണ്ടാക്കി ഇപ്പൊ തൊടൂലൊക്കെ വള്ളം നിക്കാണ് അപ്പൊ ഇണ്ടാക്കാഴിട്ട അപ്പോ ഒക്കെ ചീഞ്ഞ് പോകൂലേ
ചീഞ്ഞ അടീന്ന് ചീഞ്ഞു പോകും ശരിയ
ഉം അത് അത് കാരണം ഇണ്ടാക്കിയിട്ടില്ല
വേറെ
വേറെന്ത ഇങ്ങനെ പോണു
ഉം ഇഞ്ഞി വൈകുന്നേരം ചോറ് വെക്കല്ല
ഇന്ന് ചോറ് വെക്കണം വൈകുന്നേരത്തേക്കുള്ള ചോറ് വെക്കണം ഇഞ്ഞിയിപ്പോ ഉച്ച കുട്ടേൾ വന്ന സ്കൂൾട്ട് വന്നാ തിന്നാൻ ചോറില്ല
ചോറില്ല ഇല്ലെ
വെക്കും
ഉം
ഉ ചായക്ക് കടിണ്ടാക്കണങ്കി ചോറ് ഒരാക്ക് വേണ്ട ഒരാക്ക് വേണ്ടി വരും ചോറ് ഒരാൾക്ക് നിർബന്ധം അങ്ങനെ മഴ പെയ്യോ ഇല്ല
ഞ ഇപ്പൊ ഈ ബേക്കറിഒക്കെ കൊടുക്കണംന്നും നല്ലതല്ലല്ലോ
ള്ളാല്ല ല്ല അത് ശെര്യാണ്.
നമ്മള് വല്ല കൊട്യെയ്റ്റൊക്കൊരോന്ന്ണ്ടാക്ക തല്ല കൂട്ടാനൊക്കെ ണ്ടാക്കി കൊടുക്കോ
ഉം പിന്നെ ഈ കടേന്ന് വേടിക്കലാ പൊരി പൊരി കടികളൊക്കെ കൊടുക്കാൻ പറ്റൂല്ലേ അക്കെന്നത്തെണ്ണെണ് പ്പമ്മക്കറിലല്ലോ
ക്കറീല അതെ യതെ
ഉം
ഓര് ഉം
ഓരങ്ങനത്ണ്ടാക്കും ഇത് അമ്മള് ഒഴിവാക്കുന്നല്ലേ
അതൊക്കെ തെന്നെണ് കുട്ട്യെൾക്കൊക്കെ കേടും.
ടും ആഹ് കുട്ട്യെക്കൊക്കെ അതെന്നെ കേട്. അങ്ങനെക്കെ അന്റെന്തൊക്കെ ഈ ഭക്ഷണൊക്കെ വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണോ?
വാണ്ടാ വാണ്ടാ
ഉം ചോറ്ണ്ടാവുലെ വെച്ചത്
ഉം
ഇപ്പ കുട്ട്യെള് വന്നാ കഴിക്ക?
ആഹ് കഴിക്കും ചോറ് കഴി വൈന്നാരപ്പം
വൈകുന്നേരത്തേക്ക് ചോറയ്ക്കും. ഉം ഇപ്പ ചായക്കടി എന്തേലുണ്ടാക്കോ?
അത് റെയ്ഞ്ച് പോണതാ.
ആഹ് റേഞ്ച് അതെന്നെ എടക്ക് കേക്ക്ണില്ല്യ റെയ്ഞ്ച് പോയിട്ടാ
ഉം
ഉം
ഈ മഴ പെയ്ത കാരണെല്ലാര്ക്കും തെണ്ണും കേടും ജലദോഷം ഉം
എല്ലാർക്കുണ്ടത് ജലദോഷം പന്യൊക്കെ
പിന്നെ മക്കള് മഴ ത്ത് കളിക്കല്ലേ മഴാണ്ട് പെയ്യ്ണണ്ടാ ഓല് പൊർത്ത്ക്ക് എർങ്ങി പോവ കഴിക്ക അതൊക്കെ തെന്നെ
അതൊക്കെ തെന്ന്യെണ് നില്ക്കാക്കെവാണ്ടെ
ഈ ചൂടില് ബിരിയാണ്യൊക്കെ വെച്ചാ അടിപൊള്യാ.
ത് തണ്പ്പിനല്ലേ
ഉം
ഉം അത് ശെര്യാ ചൂടുള്ള ബിരിയാണി, ക്കടായി ഇങ്ങള്ണ്ടാക്കല്ണ്ടോ മഴക്കാലായ ഉം ഉം ഉം
ബിരിയാണി വെക്കും വേടിക്കും പോർത്ത്ന്ന് വേടിക്കും.
അതെല്ലേ ഉം
ഉം
പുറത്തുന്ന് പിടിക്ക അധികം ചെയ്യാ
പുറത്തന്ന് പിടിക്കും എന്നാലും
വീട്ട്ന്ന് വെക്കും ചെയ്യും, വീട്ട്ലയ്ന് ബിരിയാണിയങ്ങനെ വെക്കുംന്ന്ട്ട്.
റ്റാണെങ്കി, മന്തി മന്തി മന്ത്യാഷ്ടം കുട്ട്യോൾക്ക്. അത് പിന്നെ, എത്ര വച്ച് വെച്ചാലും ഓൽക്ക്‌ മന്തി അതോടാ താല്പര്യം
ബിരിയാണിനെക്കാട്ടില്
ഏ?
ബിരിയാണിനെക്കാട്ടിഷ്ട്ടതാവുപ്പൊ!
ആഹ്
ആഹ്, ബടീയ്ക്കങ്ങൻതന്നേണ് മന്തി മന്തി ഞങ്ങള് വെക്കുങ്ങനെ, മഴക്കാലൊക്കെ വര്ന തണുപ്പിനെക്കെ.
രസല്ലെങ്ങനെ കഴിക്കാ
അതെ! അതെ!
ഉം.. പ്പങ്ങനെ ചെയ്യ!
മന്തിയാക്കി മന്തി വെക്കുമ്പോ, എന്തൊക്കെ?
മന്തിയൊക്കെ, ആഹ് അതെ അതെ അത് ശെരിയാണ്.
ല്ലേ, അഹ് ഞങ്ങടെ-
മന്തി ആദ്യം ചിക്ക വേവിച്ച്
ഉം വേവിച്ചിട്ട്,
ള് ചിക്കൻ വേവിച്ചു പിന്നെങ്ങള് അയ്ല് കായക്കിം കൂട്ടും.
ആഹ്
അമ്മള് കളർ പൊടി ലേ ത് ചേർക്കും ന്നാലല്ലേ ചൊവപ്പ് കളറ് വേണ്ട പിന്നെ ഉം ലേസീച്ചെ മഞ്ഞപ്പൊടിം മുളകും പൊടിം പിന്നെ മന്തിപ്പൊടി പിന്നെ, ക്യാപ്സിക്കമൊളക് രണ്ട്, രണ്ട്മൂന്നു ള്ളി വെട്ടിട അതൊന്ന്ങ്ങനെ ചെറു താക്കി അരിയൊന്നുല്ല, നടു ഒരു ഉള്ളി നാല് കഷ്ണാക്കിട്ടങ്ങനെ ഇടും. പിന്നെ, രണ്ട് തക്കാളി.
ആഹ്
ക്യാപ്സിക്കംമൊളക് പിന്നെ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അങ്ങനെ- കായം കൂട്ടീട്ടങ്ങനെ, ന്നെ കൊറച്ചേ രാനും വെക്കു കൊ ച്ചരം ന്താണ്, എടക്ക് സോസൊയ്ക്കു ആ കൊറച്ചേരം ഫ്രിഡ്ജിൽ വെക് ക്കും മല്ലിച്ചെപ്പിന്റെലക്കെട്ടിട്ട് അങ്ങനെ കായംകൂട്ടി അങ്ങനെ വെ
ഉം ആഹ് അങ്ങനെണ്ടാക്കൂലേ! ആ
ന്ന്ട്ട് പിന്നെ ഞങ്ങള്
പിന്നെ അങ്ങനെയൊക്കെ ചെയ്യും.
ഏഹ്